കേൾക്കണില്ലേ
കേൾക്കിണ്ട്
ആ എന്തൊക്കെ
നല്ല വിശേഷം നല്ല വേര്ലൊറച്ചപ്പം നല്ല സു
നല്ല സന്തോഷം
ഉം
കൊറേ ദിവസായിട്ട് മഴന്നാർന്നില്ലേ
ഉം വെയില് കാണാൻ പൂത്യായി
വെയില് വാണംന്ന് വെയില് അർക്കുമ്പ പറിയും
ആഹ് എന്തൊരു ചൂട് ഹാ ചൂടും സയ്ക്കാൻ വയ്യാ വെയിലും സയ് മയിൽ സയ്ക്കാൻ വയ്യ
അതെ അതെ പെയ്താലും കുറ്റം പെയ്തിട്ടില്ലെങ്കിലും കുറ്റംന്നർഞ്ഞിലേ
ഒക്കെ കുറ്റം അതെന്നെ
ല്ലെങ്കിലും കുറ്റന്നർഞ്ഞിലേ
ഉം
പിന്നെ എന്തൊക്കെ പൊറത്ത് പോയി പണിടിക്കിണോർക്കൊക്കെയ് വെയിലെന്ന്യാവും ഇഷ്ടേ
ആഹ് അതെന്നെ ഈ മഴ പെയ്താ ഓൽക്കും പണി നി
ആഹ് പണിയൊക്കെ താവ്ണതെന്നെ
ഉം
നമക്ക് അങ്ങനെ വീടിന്റെ ഉള്ളിലിരിക്കുമ്പോക്കെ തോന്നും
അതെന്നെ എല്ലത്തിനും മഴ പെയ്താ പിന്നെല്ലെ ത്തിനും ഒരു ഇതന്നാണ് കുയ്ച്ചിട്ടേ ആയാലും കൃഷിയായാലും ചെടി ആയാലും ലും ഇഞ്ഞ് മൃഗങ്ങളായാലൊക്കെ ബുദ്ധിമുട്ടാണല്ലോ
ചെടിക്കൊക്കെ സന്തോഷ് ആ ചെടികൾകൊ ക്ക് പിന്നെ സന്തോഷാവും മഴെയ്താല്.
അല്ല അത് ചെടികളൊക്കെ നശിച്ചോവാ ചെയ്യാ
അല്ല കൊറേ നശിക്കും. അതെ കിട്ടാതെ കിട്ടുമ്പൊ നശിക്കും അതെയതെ അതെ.
ആഹ്
അഹാ
ഏഹ് വെയില് കിട്ട് വെയിലിന് വെയിലെന്നെ വേണല്ലോ. വെള്ളത്തിന് വെള്ളും വേണം. വെയിലിന് വെയിലും വേണം കൃഷിപ്പണി ചെറുതാ ആഹ് ഞ ഇന്റെതായെ ക്ക്യ് ആവശ്യത്തിനൊക്കെ ഇഷ്ടാണ്. ഒ ഓഹ് പച്ച ക്കറി ഇണ്ടാക്കാനും പിന്നെ ഇപ്പൊ ഇപ്പ ഇപ്പം കിഴങ്ങ് വർഗ്ഗങ്ങള് കുറിച്ച് കുഴിച്ചിട്ടിക്ക്ണ് ചേന, ചേമ്പ് കാവുത്ത്, മഞ്ഞള് അങ്ങൻത്തെ ഇപ്പ അതല്ലേ പറ്റൊള്ളൂ. മണ്ണിന്റെ അടിത്തേപ്പ പറ്റൊള്ളു മേലള്ളത് വേ വേനൽക്കേ പറ്റൊള്ളൂ.
ആഹ് ഹ ഹാ
അപ്പം വേനൽക്ക് പിന്നെ കൊറേ ണ്ടാക്കീണ്.
ആ പച്ചക്കറി ഒക്കെ ഉണ്ടാക്കുലേ.
ഓഹ് എല്ലാ സാധനവും ഉണ്ടാ ക്കിണ്. ഇപ്പളും വഴുതനണ്ട്. മറ്റ് ഇല്ല ഇള്ള സ്ഥലങ്ങളിലൊക്കെ തോനെ ന്നുല്ല കുറച്ചൊക്കെണ്ട്. ഞങ്ങള് പ തിനാ പതിനാല് സെൻ്റ് സ്ഥലാ അയ്ലൊരു വീടും അയ്ലുള്ളര് കണ്ടത്തില് ണ്ടാക്കും.
ആ അയ് ശരി അത്രല്ലേ സ്ഥലം
അതുപോലെ ഏ ഒരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഞാൻ മഞ്ഞള് ണ്ടാക്കിന്ന് ചാക്കില് നല്ലോണം ഇണ്ടായിനി അങ്ങനെ കൊണ്ടോയ് വ പിന്നെ പുഴുങ്ങി പിന്നെ വെയിലത്തിട്ട് ഒണക്കി ഞൻ അദ്യായി എന്റെ ജീവിതത്തില് അദ്യായിട്ട് ഞാൻണ്ടാക്കി പുഴുങ്ങി യൂട്യൂബിലൊ ക്കെ നോക്കിട്ട് പുഴിങ്ങി ഒണക്കി മഞ്ഞൾപ്പൊടി ഉണ്ടാക്കി ഒരു രണ്ട് മൂന്ന് കിലോനോളം ഞാൻണ്ടാക്കി മൂന്ന് കിലാന്റെ അടുത്ത് ഞാൻ ഉണ്ടാക്കി ഉം എനിക്ക് എന്തൊരു ഒരു സന്തോഷ് ട്ടെന്നറിയോ സ്വന്തമായിട്ട് അങ്ങനെ മഞ്ഞൾ പൊടിയൊക്കെണ്ടാക്കാ അറിമ്പളേയ് പിന്നെ കൊറേക്കാൽ ത്തിനാ മഞ്ഞള് സ്വ നമ്മള് വീട്ടില്ണ്ടാക്കണന്നെല്ലേ കൊറേ കാലത്തിന്ണ്ടേയ്നി
ഉപയോ മഞ്ഞളൊക്കെ പിന്നെ നമ്മള് ചുരുക്കല്ലേ കൊറവല്ലെ
ഏ ഉപയോഗിക്കാതന്നെ പിന്നെ അയ്ന്റെ ശേഷം ആ മഞ്ഞളങ്ങനെണ്ടാക്കാൻ നോക്കി ട്ട് പിന്നെ അങ്ങനെ ഇണ്ടായിട്ടേ ഇല്ല പിന്നെ അഹ് അത്യാവിശ് എത്ത്നോ ച്ചാ ഈ കടെന്നല്ല് കടിക്കുമ്പോ അങ്ങനൊക്കെ അ ആവശ്യാണ് ഇല്ല വീട്ടിലെയ് മഞ്ഞളൊക്കൊരു ആവശ്യാണല്ലോ ആഹ് അങ്ങനെ ആഹ് അഹ് അതന്നെ അപ്പൊ അതിനൊ ക്കെ ഉപോഗിക്കാനേപ്പ ഇപ്പ ഒള്ളു ഞാ മഞ്ഞൾപ്പൊടി അദ്യയി്ട്ടാ എൻക്ക് മൂന്ന് കിലോനൊക്കെ ഇണ്ടാക്ക്യേ കണ്ടപ്പള് ഭയങ്കര സന്തോ ഉം പിന്നെ അങ്ങനെ ഇണ്ടായില്ല അഹ്
അല്ലെങ്കിൽ നമ്മളെ കയൊണ്ടെ ന്തേിലും ആഹ് അതെ
ഓഹ് അഔണ്ടാക്കും അഹ് പരിചയം ഇണ്ടോ
ഏഹ് കൂവ്വാ ഞങ്ങള് ഈ ഞങ്ങള് കാര്യം കേട്ട് തിരുവാതിരക്കാണ് കൂവ
ആഹ് ആഹ് പരിചയം ഇണ്ട് ലേ.
നിങ്ങളെന്താക്കല് എന്താ ചെയ്യല്?
ഏഹ്
ക്കൂവെ കൊണ്ട് എന്താ ചെയ്യല്
ഇ കൂവ തോനൊക്കെ ഇണ്ടെങ്കില് ആഹ് പച്ചക്ക് പിന്നെ വെരക്യ മാതിര്ല് മറ്റേ പാഴൊക്കെ ഇട്ടിട്ട് വെരക്യ മാതിരി തിന്നും പന പനൊക്കെ ഉണ്ടാക്ക്ണ ണ്ട്ണോ പന പന ആഹ് അതുപോലെ കുകപ്പൊട്യകൊണ്ട് വെരകാൻ പറ്റും പിന്നെ വേനലൊക്കെ ആയാല് വെള്ളം കാച്ചി കുടിക്കാൻ തന്നെ കാര്യായിട്ട് മൂത്ര കടിച്ചിനായിട്ട് ഏറ്റവും നല്ല ഔഷധാണല്ലോ അത്.
ആഹ് അതെ അതെ
കുകപ്പൊടി. ഈ മൂത്രക്കടച്ചില് മ് പിന്നെ ത്രം പോവാതാകുമ്പളൊക്കെ. അത് വേങ്കാ ച്ചി കുടിച്ചാല് നല്ല സുഖം കിട്ടും. ആഹ് ആഹ് ചെലോൽ വാങ്ങി കുടിക്ക്യു. ഭയങ്കര വെലേണ് അയ്ന്. കുകപ്പൊടി വാങ്ങാൻ പോയാൽ കിലോൻ ന് ആയിര ഉർപ്യ ആണ്.
ആഹ് അതെ അതെ അതെ
ഉം വെല ആ കൊല്ലം കൊല്ലം കയ്യുന്തോറും വെല കൂടിക്കൂടി വര്ന സാധനാണത്. ആഹ് എല്ലാ എല്ലാർക്കും ഉണ്ടാക്കനൊര് പ്പ കൊർച്ച് റിസ്ക് ഉള്ള കാര്യാണത്.
ആഹ്
അലോ
അപ്പൊടിച്ച് വില കൂടുതലാ ആഹ് അതെ അതെ
കേൾക്ക്ണേ കൊഴപ്പ
മഞ്ഞളാകുമ്പോ മ്മള ആഹ് കേൾക്കില്ലേ റെയ്‌ഞ്ച് പോയോ?
ആ ആഹ് ആഹ്
എനിക്ക് കേൾക്ക്ണ്ടേ
മഞ്ഞൾക്ക് ആഹ് ആഹ് ആഹ് മഞ്ഞളേ പിന്നെ ഇതില്ലേ ചമലേൽ ഇണ്ടാക്കിയ നല്ലോണ്ടാവും അടിച്ച് ച്ചൂട്ടി വാരിട്ട് ചമലയിലെ ലൊക്കെണ്ടാക്കിയാല്
ലെക്കെ ചമ്മലൊക്കെ ഇട്ട് കൊട് കൊടുക്കണല്ലേ
പിന്നെ ഈ പിന്നെ ആ ആട്ടുകാട്ടോ അല്ലെങ്കില് ചാണപ്പൊടിക്കെ ഇട്ട് കൊട്ത്താലൊക്കെ വേണ്ടായിക്കൊളും നല്ല ഉൾ ത്ണ്ടാവും കാമ്പ് കൊറെ കിട്ടും വിത്തും ഏ ഐന്റെ
വഡിയ ആറണ്ട്
ആഹ് ആ ന്നിട്ട് ഒണക്ക് പൊടിച്ച് ഒണക്ക് ഒണക്കി പൊടിക്കല്ണ്ടോ?
ആഹ് ണ്ട് ണ്ട് ണ്ട് അത്‌ പുഴുങ്ങീട്ട് പിന്നെ മില്ല് കൊണ്ടോയി പൊടി ച്ച് വരും
അതും ഉം അതും പണിയാണ് പുയ്ങ്ങി ഒണക്ക ചെമ്പൊക്കെ കേട് വരും
ഞ്ഞള് നോക്കീട്ടില്ല ഞാനിങ്ങനെ ചെറിയ പച്ചക്കറികളൊക്കെ ഇങ്ങനെ വഴുതനങ്ങ പിന്നെ മൊളകും തൈ യ്യ് അങ്ങനെക്കെണ്ടാക്കാറുണ്ട്
ആഹ് ഇന്റേല് വടെ മൊളക്
വാങ്ങാറ്ന്നെണ്ടായ്നില ആഹ് മുളക് നല്ല
പത്ത് പന്ത്രണ്ട് മോഡല് മുളകിന്റെട്ത്ത്ണ്ടേയ്നി
ആഹ് അതേ
ട്ടും കളറ് ആഹ് കളറ്മൊളക് പച്ച വെള്ള വയലറ്റ് പിന്നെ അ മുന്തിരി കളറ്കള് അങ്ങനെ പലേ ഉ ഉര്ണ്ട് ത് നീണ്ടത് പല മോഡല് പത് പന്ത്രണ്ട്
ചെലെ ചെലേ ഉര് ചെലേ ഉര്ണ്ട മാെളകേ പിന്നെ ഒര് നെയ്യ്ന്റെ ടെസ്റ്റാവാെല്ലോ അങ് അങ്ങനെത്തെ മൊളക്ണ്ടാർന്നോ
ആഹ് ആഹ് അതുണ്ടേനീ
അതേ ഞങ്ങളാദ്യം ഇത്പോലെ ആഹ് എവ് എവ്ട്ന്നോ കിട്ടിയത് ഇത്പോലെ നെയ്യ് ഇന്റെതേര്ന്നില്ല മ മൊളെകെരം
ആഹ് ആഹ് പിന്നെ ന്റേല് ഇപ്പള്ളത് ന്റേല് വയലറ്റ് മൊളകുണ്ട് പിന്നെ പിന്നെ എന്താള്ള് മുന്തിരി പോലെ മുന്തിര്യെന്നെ കണ്ടാ മുന്തിരി പോലെ തോന്നും പിന്നെ അതേപോലെ തക്കാളി പോലെ തക്കാളി പോലെങ്ങനെ ആഹ് ആഹ് തക്കാളി പോലെ കാഞ്ഞ ന്താ പറയാ മത്തന് തക്കാളി ക്കള്ള ഷേ്പ് ഉണ്ടാാവല്ലോ അതേപോലത ഷേപ്പിലുള്ള മുളക് ആഹ് ആഹ് അങ്ങനത്തെ അങ്ങനത്തെ ഇപ്പൊ ഓഹ് ആഹ് ആഹ് വിത്ത് ഞാൻ ഇപ്പോ മ ന്നെ മഴ ങ്ങനെ പെയ്തിട്ടെ ഒക്കെ എന്തൊക്കോ ആയ് കെട് ക്ക ഞാൻ വിത്തിന് ഇട്ടീനി വയല റ്റൽ മൊളക്ന്റെ പ്പ ഇന്ന് ഞാൻ നോക്കുമ്പണ്ട് മഴങ്ങനെ പെയ്ത് പെയ്ത് പെയ്ത് വെ മേലോട്ട് മണ്ണ്ന്റെ മേലോട്ടായ്ണ് വേരൊക്കെ
ആഹ് അല്ല വിപ്പങ്ങനെ വെക്കല് വിപ്പ എങ്ങനെ ആക്കല്
ഞാൻ മര്ത്ത്മന്നെ പകിപ്പി അത് പറിച്ചെടുക്കല
അല്ലാ പഴുത്തിട്ട് പറിച്ചെടുക്കും ആഹ് എന്നിട്ട് പിന്നെ ഉണക്ക എങ്ങനെയ ഉണക്കല് ഉണക്കല്
പിന്നെ അ അപ്പന്നെ മുളകല്ലേ അപ്പം തന്നെ എവിടെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് വിതറിടും പഴുത്തക്കെ ഉണ്ടെങ്കില് ആഹ് പിന്നെ മഴ പെയ്യ്ണം പോ നട കൂലട്ടോ അത് പിന്നെ കവറിലോ എവിടെങ്കിലൊന്ന് വിത്തിന് പാഗാക്കി മഴ കൊള്ളാത്തോടുത്ത് ത്തെക്കെ വച്ചാല് വേ വിത്ത് തൈയായി വരും മഴ പെയ്യുമ്പളാണ് എല്ലാ ത്തി പറ ഉം മഴ മഴ പെയ്തല്ലേ സമയത്ത് എറുമ്പെടുത്ത കൊണ്ടൊകും റ് ഉറുമ്പ് പിന്നെ ല മയക്കാലത്തേക്ക് ഒരുക്കി വെക്ക്ണ സാധനാണ് ഓലെ ഭക്ഷണങ്ങളാണല്ലോ തക്കെ ആ പോല അത് എടുത്തൊണ്ടേക്കാളും പിന്നെ ഞമ്മ നമ്മള് കരുതി വെച്ച് മഴൊന്നും കൊള്ളാത്തോട്ത്ത് വിത്ത് പാകിയാല് പിന്നെ പിന്നെ പർച്ച് കുഴിച്ചിട്ടാ മതി പർച്ച് കുഴിച്ചിടുമ്പളാണയിന്റെ വേരൊക്കെ നല്ലോ ഓടി മണ്ണൊക്കെ എളകി ഷാറായിട്ട് പിന്നെണ്ടായിക്കോളും
അപ്പൊ സംഭവം പറഞ്ഞാ ഒരു കർഷകിയാണ്
ചെറിയ രീതിയില് ചെറിയ രീതീല് ഈ ഇൻകിഷ്ടാണ് ഇഷ് ഷ്ടപ്പെട്ടൊര് പണിയാണ് കർഷക ഉം
ക്കോ
ഓ അയിനൊക്കൊഷാറാ മൂ ഒ ഓൽക്ക് ആഹ് എൻക്ക് മണ്ണ് വാരിട്ടരാനും അങ്ങനെക്കെ ഉം അയന്നെ ഇഞ്ഞിപ്പോ മാന്താന ക്കണ്ടെങ്കില് ഞാ ഓരോട് പറയും ങ്ങള് കൈക്കോട്ടെടുത്ത് മാന്തി ങ്ങള് അത്‌ പറിക്കുമ്പര് ഒരു മനസ്സിനൊരു സന്തോ ഷ്‌ടാണ് ല്ലെ ഇങ്ങനെ കെയ്ഞ്ഞ് ഇൻക്ക്യാണെങ്കിൽ തെരക്കാ എൻക്ക് വേ അയിൻ്റ ഉള്ളിള്ളത് കാണണം. അപ്പോ ഞാന് ഞാൻ തെര കൂട്ടി ട്ക്കുമ്പം പൊട്ടി പോവും. എല്ല കഷ്ണം മുറിഞ്ഞു അതൊക്കെ എന്തൊക്കോ ആയി ട്ട്യാ കിട്ടാ അപ്പൊ ഞാൻ ഓല് വര്ന്നരേ കാ തുക്കും ഓലോട് പറയോല്ലൊ ഓല് പിന്ന പാക ത്തില് മണ്ണ് മാന്തി നല്ല പാകത്തില് ആക്കം പോല എട് ക്കൂള്ളൂ. അപ്പം മുഴുവനായിട്ട് ട് ക്ക്ട്ടും ചെയ്യും ഇൻക്ക്യാണെങ്കി തെരക്കുവാണ്. സാധനം കാണാള്ള തെരക്ക് അവോലെ കാവുത്ത്, ചേ ചേമ്പൊക്കെ ഓലെ കൊണ്ടെന്ന മാന്തിപ്പിക്കല് അപ്പൊ പൊട്ടാതങ്ങട് കി ട്ടും
കറക്റ്റ് കിട്ടും
ഉം
മ്മക്ക് അർജന്റൂടീട്ട് പെട്ടെന്ന് വലിക്കാം പാടില്ല
വൽ ആ വൽക്കിമ്പത് പൊട്ടും കാവുത്തൊക്ക വേം പൊട്ടി പോവെ ല്ലോ ഇൻക്ക് ഫുള്ളങ്ങനെ പൊട്ടി പോവലാ ഞമ്മള് മാന്തണന്ന് വിജാരിക്കുമ്പോലന്നാ ണ്ടാവൂല്ല്യ പിന്നെഞ്ഞ്പ്പ പോണ് ണ്ട് മാന്താന്
ആ പൂള് അവ്ടെ
കാറ്റടിച്ച് ഇല്ല ഞങ്ങക്ക് ബാധിക്കൂല ണ്ട്ട്ടോ ശെ ഞങ്ങ് ൻക്ക് ബ ദരെ ബാധിച്ചിട്ടില്ല്യ ഞങ്ങക്കൊര് ര് എകരള്ള സ് ണ് ഞാൻ പൂള കുയ്ച്ചിട്ടത് പിന്നെ എകരള്ള സൽത്തേ തൊലി വരൂലല്ലോ
ആഹ് അങ്ങനെ പറയുന്നേട്ട്ണ്.
ആഹ് അതുകൊണ്ട് പിന്നെ ആ പ്രശ്നല്ലേ രു ആ അഞ്ചെട്ട് കള്ളി പൂളണ്ട്
ആഹ്
ആ നി മാന്താന് ആഹ് ആറു മാസത്തെപ്പൂളാണ് ആ ഇണ്ട് പീല്കുറച്ചും പാടെ കയ്യട്ടെ ട്ട കയ്യുംമഴങ്ങട്ട് കയ്യെട്ടെച്ച് കാത്ത്ക്കാ
അയ്ന്റെ ടൈം ആയിട്ട്ണ്ടാവൂല
മ് ആറു മാസപ്പൂളാണ് ഇപ്പഞ്ച് മാസ് സായിക്ക്ണ്
ആഹ് അഅ്ശ-
ഇനിയൊരു മാസം ണ്ട് ക്ഷേ ഇനിയിപ്പം നല്ല മഴയല്ലേ മഴൊക്കെ പോയിട്ടൊന്ന് ആ അപ്പത്തിനും ആ എട്ട് അഞ്ചെട്ട് മാസം ആകുമ്പോത്തിനും മൂപ്പും വരൊല്ലോ ആറുമാസ പൂളാന്നറിമ്പോ ആറുമാസം സം കണക്കാക്കി പറിയ്ക്കുമ്പോ ഏളമിച്ച് കിട്ടൊള്ളുയ്യാ
ആഹ് അതെ ഹ്ഹാ
എന്താ അറിയില കേങ്ങ് ഉണ്ടാവോ ആഹ്
എന്നാ ശരി ട്ടാ
ആഹ് എന്നാ ശെരി
ആഹ്